ആഹ്
ഹലോ?
ആഹ്
എന്തൊക്കെ വിശേഷങ്ങള് ഹി ഹെ നല്ല പരിപാടി ഫുഡൊക്കെഴിച്ചൊക്കെ കെട്ക്കാ
ഇത്ര നേരത്തെ കഴിക്കോ?
ഉം നേരത്തെ കഴിക്കും ഏഴര ഏഴര എട്ട് മണിക്കുള്ളിൽ കഴിക്കും.
ആഹ് ഞമ്മളെ കഴികല് കഴിക്കലൊന്നും കഴിഞ്ഞില്ല.
കെടന്ന് കെടന്നിട്ട
ഏഹ് ഹി ഹെ
ഉഹും
ങ്ങാൻ കുറേ ടൈംമാവൂലേ?
ആഹ് ആഹാ ആഹാ ഉറങ്ങാണെങ്കി ഇപ്പൊന്നല്ലാത്തിരി ടൈം എടുക്കും
ആഹ്
എന്താ വയനാട്ടിൽത്തെ അവസ്ഥല്ലേ?
ആ അതന്നെ. എന്ന് ഞാൻ പറയാ മാഴ ആയാല് ഇത് കാണാനേ നേരം രള്ളൂല്ലേ എല്ലാ കൊല്ലും
ത് അലോയ്‌ക്കുമ്ബാണ് വയനാട്ടുകാരുടെക്ക ഒര വസ്ഥ ആ ഓരോ ദുരന്തങ്ങൾ ആയിടെ ദുരന്തം കഴിഞ്ഞിട്ടാ ഇതിന്റതും മാറിയിട്ടില്ല
ആഹ് അതെ
അതക് ഇങ്ങനെ എല്ലാരും
ഞങ്ങളിപ്പോ കൊറച്ച്ടായിട്ടുള്ളൂ അവിടെ അവിടെക്കെ പോയി പോന്നിട്ട് ട്ട് ചൂരൽ മലൊക്കെ ഉും
എല്ലാര സ്റ്റാറ്റസും ഇതന്നെ
ആഹ് ഇതന്നെ
ഓ അതിലൊരു ഭാര്യ ഭർത്താവും. ഭാര്യനെങ്ങനെ പിടിച്ച് വലിക്കണ ഒരു ഭാഗം കണ്ട ഉും
ആഹ് അത് വെള്ളം വരണണ്ടിട്ട് മ്മക്കെ പേടിയാവല്ലേ ആൾക്കാർ മണ്ടിട്ട് കഴിച്ചിലാണില്ല പാവം
ഞാനാവണ്ടിട്ത് ദാ അയ വീലിന്റെ ഇടെ പെട്ട് വീലല്ല ചക്രല്ലേ അയില് ഇത് ആ ഭാര്യം ഭർത്ത രണ്ടാളും ഇങ്ങനെ വരുന്ന പോലങ്ങനെ തോന്നീല്ലേ?
ആഹ് ആഹ്
ആട്ടയ ടയറിൻ്റെ ഇടയിൽ പെട്ടുന്ന്ന ഞാൻ വിചാരിച്ചത്. പടച്ചവനെ കാവല് അത്ണ്ടായില്ല മണ്ണിന്റെ എടെ പെട്ടിട്ടെന്നെ വലിച്ചെടുക്ക് ണ് ണ്ട് ആഹ് ആ സമയത്തക്ക അവരുടെ വെഷ്മം എന്തായിരിക്കുംല്ലെ?
ഓ വെഷ്മം വേ വേജാറും. എപ്പളാത് വെല്ലും കൂടി പട്ച്ചൊനേ
ആയുസിന്റെ നീളം അല്ലെങ്ങ എന്താണ് സ്ഥിതി അക്ക ചക്രവും അത് തൊ തൊട്ട് തൊട്ടുന്നില്ലാന്നുള്ള പോലെണേ
അതെന്നെ വണ്ടി എല്ലും കൂടി ഒപ്പരല്ലേ വര്ന്നെ വെള്ളും വണ്ടിം
വണ്ടികളൊക്കെ എത്ര ഇത് ണ്ട്ന്ന് പറഞ്ഞ്ട്ടും കാര്യല്ലേ
അവിടൊക്കെ അയിന് മഴ തൊടങ്ങിയാ നിക്കുല്ല ഞ മ്മ ഇവിട്ത്തെ പോലൊന്നു അല്ല ഇവിടെപ്പ നമ്മുക്ക് ഇന്നലിം ഇന്നൊന്നും മഴൊന്നും ഇല്ലല്ലോ
അവിടൊരു വെള്ളച്ചാട്ടം പോലെയാണ് കാണുന്നത് അതിന് ഉയരത്ത് നിന്ന് വീഴല്ലേ
ആഹ് അതെ
ബസ്സിന്റൊകുള്ളിൽ കൂടി വെള്ളം ഇങ്ങനങ്ങട് ചാടി കുത്തി ഒഴികിപോണ്
ആ ഒരു അവട്ത്തെ അവട്ത്തെ മണ്ണ് അർഞ്ഞാല് നമ്മളെ ഇവിട്ത്തെ പോലെ ഒറപ്പ് അധികം ഇല്ലാ ത്ത മണ്ണാണ് ഒരു മണലും ഇതുംകൂടി കൂടി മിക്സായെ മണ്ണാണത് ആഹ് മരത്ത്ന്റെ വേര്നൊന്നും അത്ര പുട് ത്തണ്ടാവുല ആ മണ്ണ്ല്
ഉം അതാണ് അത്
ഞമ്മളെ ഇവിടെക്കെ പറഞ്ഞാല് അങ്ങോട്ട് കൊത്തിയാലും പറ്റാ ത്ത മണ്ണാണ് അത്രിം ഉറപ്പാണ് അതിന്
ആഹ് കൊത്തിയാലും കിട്ടൂല കെളച്ചാലും കിട്ടൂല്ല എന്ന് പറഞ്ഞ പോലെ എന്തന്നായാലു ഒരു വെഷമാ ഏട്ടൻ തന്നെ
എല്ലാ പ്രാശ്യു ഇങ്ങനെയാണല്ലോ ഒരു മഴക്കാലായി കഴിഞ്ഞാൽ അയിറ്റങ്ങളെ ജീവിതം വല്ലാത്ത കഷ്ടം തന്നെ
അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കാണണം നേരെ നേരത്തെവിടെ
ആഹ് അതെന്നെ അയല്ലേ ഈ മഴ ആയിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഈ വീതിള്ള പ്രദേശങ്ങളില്ള്ള ആള്കളൊ ക്കൊന്ന് മാറ്റി പ്ര പാർപ്പിക്കേ
ആഹ്
എന്തെങ്കിലൊക്കെ ചെയ്യണം ഇന്നാ പിന്നത്ര വീടുകൾ പോയാലും മനുഷ്യർക്കൊന്നും പറ്റൂലല്ലോ
ആഹ് എന്താ ചെയ്യ
ആഹ് അതെന്നെ
ന്യൂസീല് ഇപ്പതന്നെ കാണിക്ക്ന്നേ പിന്നെ എല്ലാരെ സ്റ്റാറ്റസിലും അതന്നെ കാണികണെ കാണുമ്പോ നമുക്ക് വളരെ വെഷമം തോന്നാ
ഉം ഞാ ഞാനാ വെറുതേന്ന് ഫോണ് തൊറന്ന് നോക്കിയതാ അപ്പൊ കാണ് ണെ ഇതാ ഉരുൾ പൊട്ടിയത്
ഉം ഇങ്ങളെ ചോറെയ്പ്പ കഴ്‌ഞ്ഞാ
ഇല്ലേ കുട്ടിക്ക് പനിച്ചു രാവിലെ ഹോസ്പിറ്റൽല് പോയൊക്കെ വന്നതാ
ആഹ് ഡോക്ടറെത്ത് പോയിരുന്നോ
ഉം നല്ല പനിച്ച് പിന്നെ പനി കൂടി അപ്പ ഞാന് പിന്നെ അവിടെ ഓമിയോല് കൊണ്ടോയി കാൺ ച്ച് ഉം ഇപ്പ പനിവി ട്ടില്ലാ ആ മരുന്ന് കൊടുക്കുമ്പോ വിടണേ കൊറച്ച് ടൈം പുടിക്കോല്ലോ
ഉം ഉം ഉം ഹോമിയോല കാണിക്ക്ണേലേ ഉം ഉം
ഏഹ് ആ ഡോക്ടർ പറഞ്ഞ് കുട്ടിനെ നൻഞ്ച് തോത്തി കൊടുത്താ മതി പറഞ് പനി വിടാന്
ആഹ് ആഹ്
തൺത്ത വെള്ളത്തില് ശീല മുക്കിയാട്ടെ
ആഹ്
എടക്ക് ഒന്ന് ഇങ്ങനെ കാലിന്റെ അടിയിലും കയ്യിന്റെ ഉള്ളിലും ഒക്കെ ഒന്ന് വെച്ചു കൊടുത്തിയതി
എത്രയും പെട്ടെന്ന് പനിന്നന്നും മോചനം കിട്ടാനുള്ള പോൻവഴി അതൊള്ളൂ ഒപ്പി ഒപ്പി ഇങ്ങനെടുക്കണം വെള്ളം നനച്ചു കൊടുക്കാന്
ആഹ് ഞാന് എനിക്ക് എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് കുട്ടികൾക്ക് കൊടുക്കണെ എനിക്ക് ഒട്ടും ഇഷ്ടല്ല എനിക്ക് ഭയങ്കര ബേജാറാണ് ഈ പാരസെറ്റാമോൾ ഒക്കെ കൊടുക്കുമ്പോളേ മക്കളെ കിഡ്‌നിക്കൊന്നും അതൊന്നും താങ്ങാനുള്ളക്കെ കെൽപ്പ് ഉണ്ടാവൂല്ല
ഉം
നമ്മുക്ക് തന്നെ വല്യവർക്ക് തന്നെ ശരീരത്തിന് ഭയങ്കര കേടുള്ള മരുന്നാ പാരസെറ്റാമോള്
ഉം ഊവ
അതാ മറ്റേതാകുമ്പോ പിന്നെ ഓർക്ക് വിഷയമില്ലേ മധുരമുള്ളല്ലേ അവര് അങ്ങനെക്കെ ക്കൂളും ആ ഒരു ചെറിയ പല്ലിമുടുകത്തൊരു ഗുളിക ഗുളികത് ഇവിടെ എൻ്റെ രണ്ടാമത്തോള് വെറുതെ എടുത്തു കഴിക്കും
ആദ്യമേശീലച്ചാല് കുഴപ്പില്ല അല്ലാ എന്നുണ്ടെങ്കിൽ പെട്ടെന്നണ്ട് ശരീരത്തിൽ കയറി പിടിക്കൂല്ല
പിടിക്കലന്നെ
ഉം
അവ നല്ലൊരു ഡോക്ടറാഉള്ളത് അതിന് വേഗം മാറും എന്ത് രോഗം വന്ന് പറഞ്ഞാലും
ആഹ് ആഹ്ആഹ് പിടച്ച് കിട്ടിയാ കഴിഞ്ഞാല് പിന്നെ വേഗം മാറും
ആഹ് അതന്ന ഉം
ഹോമിയോ പിടിച്ചിട്ടാൻ പാടുള്ളു
ഇവന് ഇപ്പ വേഗം ചെവി വേദന വന്നാലു ഈ നീര് കെട്ടിയാല് പനി വന്നാ ചെവി വേദന വരും
നീർക്കൊട്ടുന്നതാണ് അത് ചെവിക്കൂടി
ആഹ് ഇപ്പ ഒരാഴ്ച ആയിട്ടുള്ളു ഞാനൊന്ന് കാൻസൊ ഒക്കെ കൊണ്ടുവോന്നിട്ടച്ചേ പിന്ന അപ്പൊ പിന്ന ഓമിയോന്റെ ടൈമല്ലാത്തതിനണ്ട് ഞാൻ വേഗം ഇവിടെ ഹോസ്പിറ്റലില് കൊണ്ടുപോയി അടുത്ത ഹോസ്പിറ്റലില് കേശാലിറ്റിയില് അപ്പൊ അവിടുന്ന് ഓര് ഈ തുള്ളി മരുന്നൊക്കെ തന്നായിട്ട് അങ്ങനെ ആഹ് ചെവിവേദനയാണ് ഞാൻ പറഞ്ഞു വയറുവേദനയാണോ ചെവി വേദന നമുക്ക് അറിയില്ലോ ഇവർക്ക് പറയാനോ ചില നമ്മക്ക് അറിയില്ല കരച്ചിലിങ്ങനെ കാണാന്നല്ലാണ്ട്
കുഞ്ഞാള് ഉറങ്ങിയ
ഇല്ല ഓല് അവിടെ ഉണ്ട് ഓല് സ്കൂളില വർക്കൊക്കെ ചെയ്ത് അവിടെ അങ്ങനെ ഇരിക്കാ
കുഞ്ഞാള് ചെറുതെ ചെറിയ കുട്ടി
ഇ ഇല്ല ഇല്ല ഇല്ലാ
ആഹ്
അതാ മടിയിലേൽ ഞാന് പാല് കൊടുക്കയാ അപ്പം ഓന് പനിയായിട്ട് കിടന്നിട്ട് അങ്ങട്ട് ഉറക്കം മുറുകണില്ലേനെ
ആഹ് ആഹ് അതാ നമുക്ക് കേക്കണില്ല സംസാരം ഒന്നും കാ ക്കൂന്നൊക്കെ പറയൂലല്ലേ
ആഹ് അത് ഞമ്മള് ചെവിയിൽ ഫോൺ വെച്ചാല് വിളിക്കുമ്പോ ഒരു ലൈറ്റ് ആണല്ലോ അതുമൊക്കെ നോക്കിട്ട് സൗണ്ട് ഉണ്ടാക്കണ പണിയാ
ഹ ഹ ഹാ ഹാ മൂപ്പർക്ക് അറിയാല്ലോ ഇതെന്താന്ന് സംഭവം എന്ന്
ഹാ അതന്നെ
ആഹ്
നേരത്തെ കിടക്കൂലേ ഞാൻ എനിക്കൊന്നും ഈ ടൈം കിടന്നാൽ ഉറക്ക ഉറക്കം വരില്ല ഇനി എത്ര കിടന്നിട്ടും കാര്യമില്ല ആഹ് നിക്ക് ഒരു പതിനൊന്നുമണി പതിനൊന്നര ആവാതെ ഉറക്കേ വരില്ല
ആഹ് ടൈമ് എടുക്കും ഉറങ്ങാൻ ഇത് ഇപ്പി പക്ഷെ ചുമ്മാ കിടന്നതാ ഇനി പ്പെണീച്ച് പണ്യോളൊക്ക ഇണ്ട് പ്പ അതക്ക കഴ്ച്ചെച്ചിട്ടൊന്നു കൂടി
ഏഹ് ഇവിടെപ്പ ഇന്നിപ്പ ഞ്ഞി എന്തായ്ലും നേരം വൈകും കാരണം പന്തളി കാണൻ വേണ്ടിട്ട് പോയിണ് ഇവ്ടുന്ന് ഇവ ഹസ് ബന്റ് ഹസ്ബന്റ് കളി കാണാൻ പോയിണ് പറയ
ആഹ് ആഹ് കളി കളി ആഹ്
ഞ്ഞിപ്പോ അതൊക്കെ കഴിഞ്ഞട്ടേ വരൂ ഇന്നലന്നെ കാണാൻ കഴിയാത്ത
ഓഹ് ഇന്നലത്തത് അപ്പൊ കണ്ടില്ലേ ഇന്നലത്തത് ഭയങ്കര ഒരു ഇതായിരുന്നല്ലോ
ഇന്നലത്തതേന് കാണണ്ടേ ന്നിട്ട് പന്ത്രണ്ട് മണിയാമ്പ ന്നെ വിളിക്കണട്ടോ പറഞ്ഞി കെടന്നീനി ന്ന് ട്ട് ഞാനറിയാതെ ഒറങ്ങി പോയി അയ്ല് രാവിലെ എണീറ്റ്ട്ട് ഇന്നോടാ നീയെന്താ ന്നെ വിളിക്കാഞ്ഞെ ഇന്നല്ത്തെ കളി വല്ല അയാ ആണെ സ്പെയിനും ആണ് അയ്ന് അത് കാണാൻ കഴിഞ്ഞില്ല കളിന്നൊക്ക പറഞ്ഞട്ട്
ആഹ് ഉം
ഏതാലേ റൊണ പാവം അവൻ ല്ലേ റൊണാൾഡോ ക കരയണ കണ്ടിട്ടേ എന്തോ ഒരു പോലെ ഉം
ആഹ് ലാസ്റ്റ് ആണല്ല ആള്
ആഹ് ലാസ്റ്റാ എത്രോ ആഗ്രഹിച്ചിണ്ടാവ്പ്പേ കൊറെ കാലയില്ലേ ന്തെങ്കിലും ഒരു രീതില് കപ്പ് കിട്ടാൻ വേണ്ടീട്ട് എല്ലാ കളിക്കാരും അങ്ങനത്തോല് തന്നെയാണ് ന്നാലും ആരാധകർക്ക് വല്ലാത്തൊരി തായിരിക്കും ആശങ്ക
ഫുട്ബോളിന്റെ ആരാധകരാണ് കൂടുതല്ള്ളത്
ആഹ് അതെ
കാണാറ്ണ്ടാ ഫുട്ബോള് കളിയൊക്കെ
ഞാന് വല്യ ത് നീൻക്ക് ഇല്ലേ അഹ് അഹ് ഒരു സ ഈ ഫോണ് കണ്ടാ ഇൻക്ക് വേഗം ഒറക്ക് വരും അതാണ് കൊഴ ഞാനാ കള്യൊക്ക കാണാൻ വേണ്ടി വല്ല്യ തയ്യാറായിട്ടൊക്ക കെടന്ന്ണ്ടാവും ഞാൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാ അറിയാതെ ഒറങ്ങി പോവും
മൂപ്പര ഒറക്കമരുന്നാണത്
ആഹ്
ല്ലാരും പറയും ഫോണിലെ സ് നീല സ്ക്രീൻ ഇണ്ടല്ലോ അത് കണ്ടഴിഞ്ഞാ ഒർക്ക ഇല്ലാണ്ടാവുന്ന്
ഇങ്ങക്കോ
അല്ല മൊത്തത്തില് പറയുന്നേന്നെ
ആഹ്
ഒറങ്ങുന്നേനെ കാട്ടിലും ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഫോണും നമ്മളുമായിട്ട്ള്ള ബന്ധം ന്ന് മാറ്റി വെക്കണം കാരണം ആ നീല സ് ക്രീൻ കണ്ടെഴിഞ്ഞാ ഒറക്കം പറ്റൂല്ലാന്ന്
ഒറക്ക കൊറവ് വരൂന്ന് ആ നീ ഓറഞ്ച് ഈ ഉം ഫോണിന്റെ ആ നീല സ്ക്രീനിന്റെ ലൈറ്റ് ഇണ്ടല്ലോ ആ ലൈറ്റ് നമുക്ക് കേടാന്ന് ഒറക്ക കൊറവൊക്കെ വരുത്തൂന്ന്
ഞാനും മൊബൈല് നോക്കാണേലും ഡാർക്ക്‌ മോടാക്കി വെക്കലാ രാത്രി
ആ ആആആ
അതാവ്മ്പ നമ്മളെ കണ്ണിന് അത്ര പ്രശ്നം വരില്ലേ കാണുമ്പൊ വല്ല്യൊരു സുഖംണ്ടാവൂല എന്നാലും കണ്ണിന് വല്ല്യ കുഴപ്പംണ്ടാവൂലെ കറുപ്പ് കളറായിന്ന്
എന്ത് കൂട്ടാത്തിന് വൈന്നേരത്തിന്
വൈകുന്നേരം ഞാൻ ഉർളക്കെഴങ്ങ് പിന്നെ കൂട്ടാൻ വച്ചീന് ഉർളക്കെഴങ്ങ് ഉള്ളീം ഒക്കകൂടി വ് ഇട്ടിട്ട് പിന്നെ മുട്ട പൊരിച്ചും ചെയ്തു
ആ
ഉം ന്ന്‌ പ്പൊ ആരീം സുഖല്യാഞ്ഞാ പിന്നെ എവിടീം കടുക്കൂല അപ്പൊ പിന്നെ നമ്മള് വിചാരിച്ച പോലെ ഒന്നും കൂട്ടാനൊന്നും ആക്കാൻ കഴിയൂല അപ്പൊക്കെ തട്ടി കൂട്ടി അങ്ങട് ആക്കലാ
ഉം മ്മ് മ് എന്നാ പിന്നെ ശരി
ന്നാ ശരിട്ടോ ഞാ വിളിക്കേ
മ് ആ ആആആ